ഓഹ് ഹലോ
ഹലോ
കേൾക്കണില്ലേ
ആഹ് ഇണ്ട്
കേൾക്കിണ്ട് എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാനാവണൊള്ളൂ
ആഹ് ആഹ് എവിടെയും ഫുഡ് കഴിക്കാനാവുന്നു ഫുഡ് ഫുഡൊക്കെ ഇണ്ടാക്കി വെച്ചിന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് കയിക്കണം
ആഹ് ഇങ്ങനൊക്കെ ഇരി
കഴിഞ്ഞോ എല്ലാ പണിയെടുക്കുവോ വീട്ടില്
ആഹ് അത്യാവശ്യം
ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കോ
ആഹ് ഫുഡൊക്കെ ഇണ്ടാക്കും പാപ്പാക്ക് കാറ്ററിങ്ങിന്റെ വർക്കാ
ആഹ് ആഹ് അപ്പൊ എന്തുണ്ടാക്കി ആഹ്
ഇതിനു ഞാൻ തന്നെ ഒക്കെ ചെയ്തു
ചെയ്തു കൊടുക്കൂല്ലേ
ആഹ്
ആഹ് ആഹ് ഇന്ന് ക്ലാസ്സുണ്ടാവുല്ലല്ലേ
ക്ലാസില്ല ഡിഗ്രി കൊടുത്ത കിട്ടീട്ടില്ല അയിനി കിട്ടീട്ട് വേണം വേറെ ഇങ്ങനെ - അപ്പൊ കിട്ടീട്ട് വേണം പിന്നെ
ഉം പിന്നെ സ്കൂള്ക്ക് പോകുമ്പോ ഫുഡൊക്കെ കൊണ്ടുപോവായിക്കാരംയില്ലേ അതോ പൊറത്ത്ന്നൊക്കെ വാങ്ങിക്കുന്ന -
പോണ ടൈമില് കൊണ്ടോവും ഇപ്പൊ പിന്നെ ഒന്നുല്ല വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ
ആഹ് ചടപ്പില്ലേ വീട്ടിലിങ്ങനെ ഇരുന്നി-
ഓ മട്ത്ത്
മട്ത്ത് മട്ത്തില്ലേ
മഴയായൊണ്ട് പൊറത്ത് ഇറങ്ങാനും തോനൂല
ആഹ്
ഫോണില് നോക്കി ഇങ്ങനെ ഇരിക്കന്നല്ലേ
ആഹ് ആഹ് പിന്നെ തൊക്കെ ഏഹ്
എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ?
ഇവിടുത്തെ വിശേഷം എന്ത പ്രത്യേകിച്ചൊന്നുല്ല ഒക്കെ സുഖാണ്. പോവുണ്ട്, ഇവടെ വീട് പണിയൊക്കെയാണ് ഞങ്ങക്ക് പുത്യേ വീടൊക്കെണ്ടാക്ക്‌ണ്ട് അപ്പ അയിന്റെ ഒരു തെരക്കിലുതിലെ തെ തെരക്കിലുതിലൊക്കെ അങ്ങനെ
റേഞ്ച് പോണ്ടോ
ആഹ് ഇപ്പൊ റെഡിയായില്ലേ ഇപ്പ കേക്കുന്നില്ലേ
ആഹ്
ആഹ് പിന്നെന്താ
പിന്നേ
ക്കിങ്ങൊക്കെ ചെയ്യോ?
ഏഹ് ഓഹ് കുക്കിങ്ങൊക്കെ ചെയ്യും, ഫുഡൊക്കെ ഇണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ട ഫുഡൊക്കെ ഇങ്ങനെ ഇണ്ടാക്കിയാണ്ട് ഭങ്കര ഇഷ്ടാ അയിനോട് ഭയങ്കര ഒരു ഇത് ആഹ് ഭയങ്കര ഇഷ്ടാണ് ഫുഡൊക്കെ ഇങ്ങനെ ഇണ്ടാക്കികാണ്ട് പക്ഷെ വല്ലാതെ കയിക്കൊന്നുല്ലേട്ടോ പക്ഷെ ആർക്കേലൊക്കെ ഇങ്ങനെ ഫുഡ് ഇണ്ടാക്കി കൊടുക് ഉണ്ടാക്കി നമ്മള് ഇങ്ങനെ കൊടുക്കുവല്ലോ ഒരാ ക്കേലൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടൊള്ള കാര്യാ. പക്ഷെ അത് വല്ലാത് തിന്നതൊന്നും ഇല്ല ഏഹ്
അച്ചാറ്
ആഹ് അച്ചാറുകളൊക്കെ ഒണ്ടാക്കും, മാങ്ങ പിന്നെ ഇപ്പൊരു ഓർക്ക് ഏൻ എന്തിന്റെ
എന്തേലും അച്ചാറവി
ഏതേല്ലോ ഞാപ്പ ഇവിടെ ഓർക്ക ഇപ്പോ ഒരു ഓർക്കാപ്പുളീന്റെ കാലല്ലേ
ആഹ്
ആഹ് അപ്പൊ അയിന്റെ അച്ചാറ് ഞങ്ങള് എന്താപ്പോ ശർക്കരെക്കിട്ട് ഞാൻ പറഞ്ഞരാ ആദ്യം വെളിച്ചെണ്ണ ഒയിച്ചിട്ട് അയേക്ക് കട്ക് ആണെങ്കി ഇല്ലേ കൊറച്ചു ഉലുവ കരിവേപ്പിന്റെല പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി നല്ല പേസ്റ്റാക്കിയതല്ല ഒന്ന് ചതച്ചത് ചെറ്താക്കി ഇങ്ങനെ അപ്പൊ ചെലുതാക്കി ഇങ്ങനെ കട്ടെയ്യല്ലോ ആഹ് അതൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം വഴറ്റ ന്നിട്ട് പിന്നെ അയ്ക്ക് അച്ചാറും പൊടി ഇടുക, പിന്നെ അച്ചാറുംപൊടി നല്ലോണം അതിന്റെ ആ സ്മെല്ലൊക്കെങ്ങട്ട് പോ പോകണം. എന്നിട്ട് പോയിട്ട് പിന്നെ ആ ഓർക്കപുളി അരിഞ്ഞു വെച്ചതൊക്കെ അയേക്കിടും. ന്നിട്ട് പിന്നെ നല്ലോണം ഇതാക്കിയണ്ട് പിന്നെ ഇയേക്ക് ശർക്കര ഇവിടെ മധുര ഇട്ട ഞാ ണ്ടാക്കിയെന് അപ്പ ഞാ ശർക്കര ങ്ങനെ നല്ലോണം ചൊരണ്ടിക്കാണ്ട് അങ്ങനെ അങ്ങനെ ഇട്ടീന്.